ഹലോ
ആഹ് കേക്ക്ൺണ്ടൊ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ഓഹ് സുഗം അവ്ടോ
ഉം അവ്ടെ സുഖാ അവ്ടെ മഴയൊക്കെ ഉണ്ടൊ
മഴ ഇപ്പൊ ഇല്ല
ആണ് ലേ ഉം ഉം ദേ ഇപ്പം അങ്ങാട്ട് ഫുഡ് കഴിച്ചിരിയ്ക്ക്യായിരുന്നു റെസ്റ്റിയ്യണായിരുന്നു അവ്ടെ കഴിച്ചാരുന്നോ
ആഹ് കഴ്ച്ച് കഴ്ച്ച്
ഇന്നെന്താരുന്നു സ്പെഷ്യലൊക്കെ
ഇന്ന് ബിരിയാണി ആരുന്നു ആഹ് അതെ ബിരിയാണി ആരുന്നു ബിരിയാണിം ചിക്കൻ കറിയ്
അമ്പോ
ഉം അവ്ടോ അല്ല ഞാൻ ഇണ്ടാക്കിയതല്ല ഉമ്മ ഉണ്ടാക്കിയത് അപ്പ ഞാൻ ഹെൽപീത്
ആഹ് ആഹ് ഇവ്ടെ ചോറും മീൻകറിയാർന്നു പ്രത്യേകിച്ച് സ്പെഷ്യല് ഇണ്ടാര്ന്നില്ല
ഞങ്ങള് എടയ്ക്കങ്ങനൊക്കെ ഇങ്ങനെ ചെല സണ്ടേയിലൊക്കെ ഇങ്ങനെ ക്കെ ഇങ്ങനെക്കെ വെക്കും ആഹ് അങ്ങനെ ചെിലപ്പഴൊക്കെ ആ അതെ എന്താ ചെയ്യുന്നേ
ഞാനോ ഞാനിപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിച്ചോണ്ടിരിയ്ക്കാ
ഓ പഠിച്ചോണ്ടിരിക്കാണ്ല്ലേ ഓ ഏതാ
അപ്പം അതിൻ ഞാന് ബയോടെക്നോളജി എം എസ് സി
ബയോ ടെക്നോളോജി ഓക്കെ
ഉം അപ്പൊ അതിന്റെ പ്രോജക്ടിന്റെ പരിപാടിയൊക്കെ ഇപ്പം നടന്നോണ്ടിരിക്ക്യാണ് ഈ ജൂലൈക്കുള്ളിൽ തീർക്കണം അപ്പം നല്ലത് നല്ല പണിയുണ്ടെന്നെ ക്കെ ഹ് അവിടെ മോളെന്തിനാ പഠിക്കണേ
ഞാൻ ബി ടെക് കഴിഞ്ഞ് നിക്കാ ഇപ്പം കഴിഞ്ഞതേ ഉള്ളു
ഉം ബീ ടെക്ക് എങ്ങനെണ്ട് ഇവിടെ മിക്കവരും ഇടത്ത് ട്ടുണ്ട് ഭയങ്കര പാടാ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
പഠിച്ചാ കൊഴപ്പ ഇല്ല
ആണ് ലെ ബീ
പഠിച്ച് ഞാൻ ഇലക്ട്രോണിക്സ്
എലക്ട്രോണിക്സ് ആഹ്
ഉം പഠിച്ചാ നമുക്ക് കൊഴപ്പോന്നുല്ല. പഠിച്ചാലേ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ പഠിക്കാതെ വരുന്നതിലുള്ള എല്ലാവർക്കും ഒക്കെ അങ്ങനെയൊക്കെ മിക്കവാർക്കുംള്ളവർക്കേല്ലാം സപ്ലി ചെയ്യുന്നതക്കെ
ആഹ്
പാടാണ് പാടല്ലെന്നല്ല പക്ഷെ പാടാണ് പക്ഷെ നമ്മള് വർക്ക് ചെയ്താ അയിതിനുള്ള റിസൾട്ട് എന്തായാലും
ഉം ഉം ഞങ്ങടെ ക്ലാസ്സില് ഒരു ത്തനുണ്ട് അവൻ ബിടെക്കാ പഠിച്ചേ ബിടെക് പഠിച്ചു കഴിഞ്ഞിട്ട് എം എസ് സിയിലോട്ട് കയറിയേക്കണ് ബിടെക് ബയോടെക്നോളജി ആയിരുന്നു
ഓ ഓ ഓ ഓ
ആ അയിനാ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ കോഴ്സ് അത്യാവശ്യം പാടാണ് എന്നാലും കുഴപ്പില്ല ഈ പറഞ്ഞ പോലെ പഠിച്ചാ എന്തും എളുപ്പമാണ്
അഹ് അതെ പാടാണ് പക്ഷെ നമ്മള് കുറച്ചും കൂടിക്കെ ആ നമ്മള് കുറച്ചും കൂടെ ടൈംക്കെട്ട അദ്ധ്വാനിച്ചാ കിട്ടും
അതാണ് പിന്നെ അധ്വാനിക്കുലല്ലേ ഇപ്പ നമ്മള് ഫുള്ള് ഫോണൊക്കെല്ലേ
അതെ മടിയും ആ എക്സാമിന്റെ തലേന്നവുമ്പോ ബോധം വരും
അതെ എക്സാമിന്റെ തലേന്നും കൂടി എനിക്ക് ബോധം വരീല ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കും അത്രയും നാളും കാണാത്ത ഞാൻ അന്ന് തലേ ദിവസ കിടന്ന് റീൽസ് കാണും
അവോ എനിക്ക് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ തുടങ്ങാറൊക്കെ ആകുമ്പോ ഒരു ടെൻഷൻ വരും ത് അതുകൊണ്ട് തന്നെ വല്യ കുഴപ്പല്ല ടെൻഷൻ വരുന്നത് ഒരു കണക്കിന് നല്ലതാണ് അപ്പൊ നമ്മുക്കൊന്ന് വെറുതെ ഇരിക്കുന്ന പോലെ എനിക്ക് ത്തിങ് ഫീൽ ചെയ്യും എങ്ങനെ ഒന്നും നോക്കാതൊക്കെ ഇരിക്കുമ്പം
ആ ക്കെ എനിക്ക് ക്ക് അതെ എങ്ങനെ ടെൻഷൻ വന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കണ ആളാ ബാക്കി വൈകുന്നേരം വരെ ഇങ്ങനെ നടക്കും എന്നിട്ട് രാത്രി ഇങ്ങനെ ഒരു നാ നാലുമണി വെളുപ്പിനെ നാല് മണി വരെ പഠിക്കും
ഓ എനിക്കത്രൊന്നും പറ്റത്തില്ല എനിക്ക് അ ഞാൻ ഇങ്ങനെ എനിക്കാണെങ്കി എക്സാം ഒര് ഒരു സബ്ജ എക്സാമിന്റെ അഞ്ചു സം അഞ്ചു സം ഇടയ്ക്ക് ഗ്യാപ്പ്ണ്ടെന്ന് വച്ചോ എനിക്ക് അത് ര മൂന്ന് രണ്ട് മൂന്ന് സം മുമ്പ് തന്നെ അത് എനിക്കത് പഠിച്ചിരിക്കണം ന്ന്ട്ട് രണ്ടു സം ഇങ്ങനെ റിവൈസ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് സം ഞാൻ ചുമ്മായിരിക്കും എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക് ലാസ്റ്റ് സം
ആഹ് ഓ നല്ല ഇ റൂട്ടീനൊക്കെ ഇള്ള യിരി- അതും കൂടിയില്ല റിവിഷന്ന് പറഞ്ഞ സാധനമേ എന്റെ അടുത്ത് കൂടി പോയിട്ടില്ല
അൽ എക്സാമിന്റെ തലെ ആഹ് ഒര് ഗ്യപ്പ്ല് റിവേസ്‌
ഞാ ഒന്നായിരിക്കും എല്ലാരും ന്ന് പഠിക്ക്ണത് പിന്നെ ഇപ്പ മറവിയും തോടങ്ങിട്ട്ണ്ട്
ആഹ് മറവി തന്നെ എല്ലാർക്കും ഇണ്ട് മ പിന്നെ ഞാൻ കൂടു ആഹ്
അറിയണ കൊക്വസ്റ്റ്യൻസ് ആയിരിക്കും എരുതി ഒരു മയ്യോ ഒരു വാക്ക് വിട്ടോയല്ല എന്താ തലേ ദിവസം പഠിച്ചേക്കണോണ്ടേ അത് പോവും
ഓ ഞാൻ പിന്നെ കൂടിപ്പോയ ഒരു പന്ത്രണ്ട് മണി വരൊക്കെ ആക്കത്തേളു അതഞ്ഞ എനിക്ക് പറ്റത്തില്ല പിന്നെ രാവിലെയൊക്കെ അല്ലാതെ ആഹ് എനിക്ക് എന്തോ എനിക്ക് ഒറക്കം വരത്തില്ലേലും എൻക്കി പന്ത്രണ്ട് മണിയായ പിന്നെ എനിക്കങ്ങ് പഠിക്കാൻ തോന്നത്തില്ല മ്ക്ക് മൈൻഡ് തോന്നിയാലല്ലേ പഠിക്കാൻ പറ്റാത്തള്ളൂ നീ തോന്നത്തില്ല അല്ലെ - ന്ക്കി രാവിലെയും വെളുപ്പാകാലം ആഹ് സമയത്തും എനിക്ക് തോന്നത്തില്ല
അഹ് എനിക്ക് പിന്നെ രാവിലെനീറ്റ് പഠിക്കനൊരു താല്പര്യ ഇല്ല ഞാനങ്ങനെ രാവിലെ ണി - ക്കൂല രാത്രി ഇരിക്കണണ്ടോന്നാത് നിക്ക് രാവിലെവെളുപ്പിനെണീറ്റ് ശീലവൂ ല്ല.
ഞാ ആറണിക്കൊക്കെണീക്കും എക്സാമിന്റെ സമയത്ത് ആഹ് ആറ് ആറര
അമ്പൊ ഞാപിന്നെ എക്സാമിന് ആഹ് പോക. ണ്ട ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പെണീറ്റ് റെഡിയായി വേഗംഓടും അത്രള്ളൂ
ഉം ഓ അല്ല എക്സാമിന്റെ അന്നൊന്നും ഞാ ങ്ങ- ഞാ രാവിലെ എണീക്ക കറക്റ്റ് പോവു ന്നൊരു ടൈം നോക്കി എണീക്ക ത്തൊള്ളൂ ല്ലാതെ പഠിക്കാൻ വേണ്ടിട്ട് എക്സാമിന്റെ തലേ ങ്ങനെ തലേന്നും ഒര ആറ്മണി ആറരരൊക്കാവുമ്പോ ണീറ്റ് ആഹ് സമയത്തൊക്കെ ഭയങ്കര ചൂടാ പഠിക്കാ ല്ലേ
ആഹ് അത് വരും ചൂട് വരും അഹ് എക്സാമിന് കേറന ആഹ് കേറന തൊട്ട് അഞ്ച് മിനിറ്റ് ഇണ്ടാവൂല്ലേ ആഹ് മുമ്പത്തെ അഞ്ച് മിൻറ്റ് അപ്പെരിക്കും ആഹ് ചൂട് വര്നെ ആഹ് പഠിച്ചതൊക്കെ ഒറാശൂടെ ഒന്ന് പഠിക്കാ അല്ലേല് പുതീത് എന്തേലും കൂടി പഠിക്കാൻതോന്ന ആഹ് സമയത്ത് എനിക്ക്
പുയത് അപ്പഴായിരിക്കും നമ്മള് വേറൊരാള് പുതിയ വാക്ക് കേക്ക്ന്നത് പുതിയ പുതിയ ടോപികേക്കുന്ന അപ്പഴേ തീർന്ന്
കാരണം അല്ല നമ്മളെങ്ങനാ ആലോചിക്കാ അയോ - ത് നമ്മള് പഠിച്ചില്ലല്ലോ ഇത്‌ ഏത് ടോപ്പിക് ആ ഒര് രീതിക്ക് പോവും.
തും കൂടി പറയണ അപ്പഴാണ് ഇത്തിക്കൂടി രസം
അപ്പ ആക്കി താവും പഠിച്ചതും പോകും പഠി ക്ക്യാത്തതും ഇല്ലാത്യാവും. ഉം നല്ല ടെൻഷനാവും. എന്ന്ട്ട് ഇപ്പ അട്ത്തത്തെന്താ ചെയ്യാ പോണെ?
ഞാൻ ജോബ് നോക്കോണ്ട്രിര്ന്ന അപ്പൊ ഒരു കോഴ്സിന്റെത് വന്ന്ട്ട്ണ്ട് അപ്പ നാളെത്തെ ട്ട് കോഴ്സിന് പോവാൻ വേണ്ടി നിക്ക.
ഏത് ഇങ്ങനാ ആഹ്
അത് മറ്റേ എന്താ മറ്റേരു ഡെവലപ്പന്റ ആപ്ലിക്കേഷൻ ഡെവലപ്പെന്ന് പറയും ഉം അതിന്റെ അ അത് ഫ്രീയാ
ആന്ന്
ഇരുവത്തഞ്ച് വേറേ ഇരുവ ഇരുവത്തഞ്ച് പേരെ അവടെ സെലക്ട് എബ് ഇരുവത്തഞ്ച്‌ പേരെ ആദ്യ അപ്ലൈന്ന് ഇരുവത്തഞ്ച് പേരെ അവര് പഠിപ്പിക്കും ഫ്രീയായിട്ട് അത് മറ്റേ ഒരു കമ്പനീടെ മറ്റേ പ്രോഫിറ്റിന്റെ രണ്ട് പെർസെന്റേജ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി യൂസെയ്യണം അപ്പ അവരിങ്ങനാ യൂസെയ്യുന്നത്.
അത് നല്ല കാര്യാണല്ലോ.
ആഹ് അപ്പൊ അങ്ങനെ മൂന്ന് മാസത്തെ കോഴ്സാ ഫുൾ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം അവര് തരും
ക്കൂ ആഹ് അതു നന്നായില്ലാ
അത് മറ്റേ പിന്നെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റാ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടു ലാസ്റ്റ് എക്സാംമെഴ്തി കഴിഞ്ഞ.
ഓഹ് എക്സാമ്ണ്ടല്ലേ.
ആഹ് ഒരെക്സാമുണ്ട് അത് പക്ഷെ പാ സായാലേ കിട്ടു സർട്ടിഫിക്കറ്റ് കിട്ടു
ഇതൊക്കെ നമ്മ് പർഞ്ഞ പോലെ പഠിച്ചാ കിട്ടും.
കിട്ടും എന്ന് വിചാരിക്കുന്നു.
ഒക്കാ ഒരു നിമിഷം ആവുമ്പഴത്തേക്കും മര്യായിക്ക് അതെ നമ്മളീ അവസാനതൊട്ട് വെക്ക്ണോണ്ട നമുക്കൊന്നും കി ട്ടൂല്ലന്നുള്ള ആ ഒര് ഇത് വെര്ന്നത്.
വരുന്നത് ഉം
ആന അപ്പൊ നിങ്ങടെ കോളേജില് ഇതില്ല ആഹ്
പ്ലേസ്മെന്റാ ഞങ്ങടെ കോളേജിലോ പ്പേസ്മെന്റിന്റെ കാര്യൊന്നും പറയാത്തെയാ നല്ലത് ഞ എഹ് ഞാൻ സെൽഫിനാൻസെന്യാ സെൽഫിനാൻസ് സെന്യായിര്ന്ന് എനിക്ക് പ്ലസ് ടുല് നല്ല മാർക്കുണ്ടായിന്ന് ആഹ് നയൻ്റീ സിക്സ് പേസെൻടേജ് ഉണ്ടായിരുന്നു ഞാൻ അപ്പം ഇത് കൊട്ത്തില്ല. കി ഞാൻ ചുമ്മാ പോയിര്ന്ന് എഴ്തി അങ്ങനെ എനിക്ക കീമിനും മാർക്കൊറവായിര്ന്ന് എഹ് എന്തുവാ നയന്റി ഇത്രേങ്ങാണ്ട് ഒള്ളായിര്ന്നു അപ്പൊ ഞാൻ പിന്നെ ഗവണ്മെന്റില് അതോണ്ട് നോക്കില്ല. കീമിനും കൂടി മാർക്ക് വേണോല്ലോ പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിര്ന്ന് നയന്റി സിക്സ് പെർസെന്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇവടെ അട് തൊള്ളേക്ക് ഏഹ് ഹോസ്റ്റൽഒന്നും നിക്കാതെ അടുത്തുള്ള കോളേജിൽ പോകന്ന് വേജ് അടു അടുത്തന്ന് വെച്ചാ പോയി വരാൻ വേണ്ട ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കൊഴപ്പല്ലല്ലോ പോയി വരാ ആഹ് ആഹ് അങ്ങനെ ഞാൻ തെര ക്കെ അങ്ങനൊരു കുൾ അങ്ങനെളെ കോളേജ കൊഴ്പ്പന്നുല്ല അ വേറ ഒരാൾടൊ പഠിച്ച ഒരാളോട തെരക്കിയപ്പം പഠിപ്പിക്കുന്നയൊക്കെ നല്ലയ എന്ന് പറഞ് പഠിപ്പിക്കുന്നയൊക്കെ പക്കയ എല്ലാ ഓക്കെയ പക്ഷെ പ്ലേസ്മെന്റിന്റെ കാര്യം വന്നപ്പോ ഫുള് വന്നത് എന്താ മറ്റേ കസ്റ്റമർ സർവീസ് ആഹ് കോൾ സെന്റർ അങ്ങനുള്ള സാധനങ്ങളാ വന്നത്
ഉം ഞങ്ങടെ കോളേജിലു ഇങ്ങനെന്നെയാണ് ഞങ്ങക്ക് സയൻസ് സാർക്ക് കൂടുതലും പ്ലേസ്മെന്റ് കുറവാ ആർട്സ് ബേസ്ഡ് ആ സൈഡ് മിക ക്കാർക്കും പ്ലേസ്മെന്റ്ണ്ട് അതാ ഏഹ് മറ്റേ ഫ്ലെക്സ് അടിക്കല്ലോ അതിൽ നറച്ചും പിള്ളേർക്ക് പ്ലേസ്മെ മന്റ് ഞങ്ങളാണെ ഇവിടെ എർങ്ങാറായി എരെണ്ണം പോലും കിട്ടിയിട്ടില്ല
ഞങ്ങടെ ഞങ്ങടെ ഞങ്ങള് കിട്ടിയെങ്കിലും ഞങ്ങളാരും പോയിട്ടില്ല
ഓഹ്
എന്നുവച്ചാ ഞങ്ങൾടെ ഫീൽഡ് അല്ല അല്ല ഞങ്ങൾടെ ഫീൽഡ് അല്ല നമ്മൾ ഈ കസ്റ്റമർ സർവീസും കോളിംഗ് സെന്ററൊക്കെ ആണെങ്കിൽ നമ്മൾ പ ത്താംക്ലാസ് കൈഞ്ഞോർക്കും പോവാ പിന്നെ നമ്മളിത്രയും കെടന്ന് പഠിക്കണ്ട ആവശ്യല്ലല്ലോ
അത് ശരിയാണ് ബിടെക്കക്കെ എടുത്തിട്ട് കസ്
അഹ് അഹ് അത് അവരെന്ത് ധൈര്യത്തിലവിടെ കൊണ്ടുവന്ന് ഇവരൊക്കെ കൊണ്ട് എനിക്കറിയാൻ വയ്യ അത് പ്ലേസ്മെന്റിന്റെ ഭയങ്കര ഇതായിരുന്നു
ഉം അപ്പോ പിന്നെ പൊറത്ന് കമ്പനീസൊന്നും വരൂല കോളേജില്
ഇത് ഇവര് ഇവര് കൊണ്ടുവന്ന കമ്പനീസ് ഒക്കെ ഇതൊക്കെ തന്നെ പിന്നെ ഈ വഞ്ഞന്ന് പറയ്ന്നത് ചെന്നൈന്ന് മറ്റേ അതി ഒരോ എഞ്ചിന്റെയും അതിന്റെ ഇതിന്റെ ഒക്കെ മെയിനായിട്ട് മെക്കാനിക്കലരെ പക്ഷെ അത് നമ്മുടെ എഞ്ചിനീയർകാരുടെ അല്ല മറ്റേ ഫുള്ളിങ്ങനെ നമ്മള് വർക്കെയ്യണം മറ്റേ ഐ ടി ഐ ഒക്കെ പഠിചോർല്ലേ ഡിപ്ലോമ അവർക്കൊക്കെ ഫുള് വർക് ക്കല്ലേ അല്ലാതെ അതെ പൊൻക്ക് വെയ്റ്റ് ഒക്കെ ഒരുപാട് വെയ്റ്റ് ക്കാനും അത അത് പറ്റില്ല അങ്ങനെയുള്ളത് പിന്നെ വന്ന് രണ്ട് മൂന്നെണ്ണം ചെയ ചെന്നൈയിന്ന് വേറെ ഒന്നും വന്നില്ല
അപ്പൊ ഇനിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞിട്ടും
ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അവര് പ്ലേസ്മെന്റിന്റെ ഇത് ഉണ്ടെന്നാണ് പറഞ്ഞത്
അതെല്ലായിടത്തും സ്വാഭാവികം പിന്നെ ക്സാ എഴുതിട്ട് കിട്ടുവായിരിക്കും പറയാൻ പറ്റില്ല
എക്സാം എഴത്ത് കിട്ടിയായിരുന്നെങ്കിൽ നല്ലയായിരുന്നു കിട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും ഉം പഠിക്കുന്നുണ്ട് പറഞ്ഞ എക്സാം കിട്ടാൻ വലിയ കുഴപ്പം കാണത്തില്ല ഉം ന്ന അങ്ങനെ നോക്കാന്ന് പറഞ്ഞിരിക്കയാ നാളത്തോട്ട് പോവാൻ പറഞ്ഞു നാളത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുവ
ഓഹ് ഓഹ് എങ്ങനെയാ വൈകുന്നേരം വരെ
ഒരു മണിവരെ പത്ത് മണി തൊട്ട് ഒരു മണിവരെ
ആഹ് പ്പം മൂന്ന് മണിക്കൂറ്
കൊഴപ്പല്ല അഹ് എല്ലാവർക്കും മിക്കതും ഇത് കഴിഞ്ഞിട്ടുള്ള കോഴ്സോക്കെ രണ്ട് മണിക്കൂർ ഒള്ളു എനിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അടുപ്പിച്ചു തരും എന്നാലും വല്യ കൊഴപ്പല്ല എപ്പോഴും ബസ്സുണ്ട്. എപ്പഴും ബസ്സുണ്ട്
ആഹ് അപ്പൊ കോഴപ്പല്ല. അവിടെ എങ്ങനെ കെ എസ് ആർ ടി സിയോ, അതോ പ്രൈവറ്റാ
അവിടെ കെ സ കെ സ ടി സി ഉണ്ട്. രണ്ടും ഉണ്ട്.
ആഹ് അപ്പൊ പിന്നെ നാള തൊട്ട് ഫ്രീയും ആണല്ലോ?
നാളെ തോട്ട് ഫ്രീ പക്ഷെ എട്ടര കഴിഞ്ഞിട്ടേ കിട്ടത്തോളൂ.
എട്ടര കഴിഞ്ഞിട്ടോ?
അങ്ങനെ ഞാൻ അറിഞ്ഞത് എട്ടര കഴിഞ്ഞിട്ടങ്ങാ എട്ടരതൊട്ട് ങ്ങണ്ടന്നോ എട്ട് മണിതൊട്ടോ അങ്ങനെന്ത കണ്ട
അല്ല ബസ്സില് ഏത് സമയത്തും കിട്ടൂല്ലേ? അങ്ങനെ ഞാൻ കണ്ട
അല്ല അങ്ങനെയല്ല രാവിലെ എട്ടര കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്ങാണ്ട് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. ഇന്ക് അയിനെ പറ്റി വല്ല അറിവില്ല കേട്ടോ? അറിയാൻ വയ്യ. ഓർഡിനറിയില് മാത്രല്ല ല്ലോ? ഓർഡിനറിയില്
ആഹ് ഓൾഡിനറില്.
ഇവിടെ ഉള്ളതിലൊക്കെ കിട്ടോ എന്തോ? ഞങ്ങളുടെ ഇവിടെ ഓഡിനറിയാ കൂടുതൽ.
ഉം